ഹലോ കേൾക്ക്ണ്ടോ?
ആഹ് കേൾക്കുന്ന്ണ്ട്. എന്താണ് സുഖാണോ?
ഓ. സുഖാണ്. ഇതാ ഇവടെ ഇങ്ങനെ കെടക്കാണ് പ്രത്യേകിച്ച് പണികളൊന്നു ഇല്ല. ഇന്നിപ്പം മക്കക്ക് സ്കൂളൊന്നു ഇല്ലേനല്ലോ അപ്പൊ ഓലെ കൂടെ കൊറേ ഇരിക്കും. കൊറെ ഫോണില് കാണും പിന്നെ ഓരോ വർക്ക് ക്ക് ഇണ്ടായിനി ഓരോന്ന് ചെയ്യലൊക്കെ ആയിട്ട്. എന്താ പരിപാടി മഴ ഇണ്ടൊ അവിടെ?
ഞാനു അതേപലെ തന്നെ എല്ല ആ മഴ ചെറുതായിട്ട് ഇങ്ങനെ പാറ്റുന്നുണ്ടോന്നുന്ന്ണ്ട് ഞാനും ഇങ്ങനെ കെട - ക്കേന്നു. മോള് ഒറങ്ങി മോള് ഒറങ്ങി ആഹ് മോളൊറങ്ങ്യാ പിന്നെ- നമ്മക്ക് നല്ല സ്വസ്ഥതയെ കെടക്കും മറ്റു ഓല് വന്നിട്ട് ഇങ്ങനെ ചായ
ആഹ് ഓരോ- ഇന്ന് വേണ്ട്യേരും ഒറ ഒറങ്ണത് നല്ലതാണെ കാര്ണം ആ. ഒരു ടൈമിലോല് രാവിലെണീ പിന്നെല്ലമക്ക
ആ കൊറേ നേരായി. പിന്നെ മുട്യക്കെ വാർന്ന് നല്ല പൗഡ്രു ഇതൊക്കെ ട്ട് തറവാട്ടക്ക് പോവാ ഒരുങ്ങി നിക്ക്ണ് അപ്പ ഞാൻപറഞ്ഞ് അവിടെ ഇള്ള രണ്ട്മ ക്കള് ഒറങ്ങീണ്. ഓല്നല്ലോ ഉച്ചക്കൊറങ്ങ്ന്ന ആൾക്കാരാ അപ്പ വൈകുന്നേരായിലെഓലഒ ന്ന്ണോ ഒണ്ന്ന്ണോക്കെങ്ങെ ചോയിച്ച്ങ്ങെ നിന്നീനി പിന്നെ പെട്ടന്ന് ക്കണ്ട്ണ് കെട്ന്നോറങ്ങ്ണ് ഇപ്പവിടെകെടന്നൊ കെടന്നോട്ടെ വിചാരിച്
ആഹ് ഒഹ് ഒറ്ങ്ങ്ണോ ഒറ്ങ്ങ്യോട്ടെ ഇവിടെ ഒക്കെ മൂന്നുംകൂടി ഇങ്ങട്ട്കൂടിയാ പിന്നെ നോക്കണ്ട ഞാൻ ശനി ഞായറും നോ
ആഹ് അത് മു മൂന്നാളും കൂടി ആകുമ്പോ അങ്ങനേണ് ഇത്പ്പം മോന് മോന് ഒടുകൊകളി ക്കാപോയിണ് പന്തളിക്കാ പോയിണ് അപ്പൊ ചെങ്ങായിമാരെ കൂടെ അപ്പൊ പിന്നെ ഓളൊറ്റൊക്കെ ഒള്ളുആ അതുകൊണ്ടാണ്ആഒറക്ക് വന്ന് പിന്നെ മഴയാണ്പൊറത്ത്ഞ്ഞിപ്പ അതുംകൊണ്ടങ്ങനെമ പനിംപലേതുള്ളത പ്പൊഅപ്പോപേടിയാണ്ആഹ്തെ രാവി രാവിലെപ്പോകൊറ ചേരംകളിക്കാപോയാണ്ട്ഇവിടെവിടെരുകുയിണ്ടോന്ന്ണ്അയിന്നൊര് ചളിവെള്ളാക്ക്യാണ്ട് തലേലും മൊഖത്തുംഎല്ലോടത്തുംചളി
വെള്ളത്തിലൊക്കെഇപ്പം ഡെങ്കിപ്പനിയും മഞ്ഞപ്പീത്തം
ആഹ്എല്ലാംണ്ട്ആ ഞഅതെ ഞങ്ങളവിടെരു ചെറിയ ചെക്കൻ മരിച്ച് മഞ്ഞപ്പിത്തായി് ട്ടെ പിന്നെചെറആഅന്റെഎളച്ചന്റെ കൂടെള്ളതാ. അപ്പോ നനാല്മക്കൾനാല് മക്കള് ന്നറിഞ്ഞ വല്ല്യയത് മൂന്നാം ക്ലാസ്സിലോ നാലിലോരി ട്ടി അയിന്റെ താഴെ ഇള്ള ചെറ്യേ മക്കളാ പിന്നെ നാലെണ്ണം മൂന്നെണ്ണറ്റെ അപ്പൊ ഭയങ്കര എടങ്ങ എടങ്ങേറയിനി കേട്ടപ്പ് മഞ്ഞപ്പീത്തേനി അർഞ്ഞ് ഹ് ഫസ്റ്റ്ആഹ് ഞമ്മള് ആഹ് അതാണ് നമ്മളയിന്ഫസ്റ്റ് കാണിക്കൂലആചെങ്ങായി അങ്ങനെയന്നാലോ. അങ്ങനെപെട്ടെന്ന്കാണിക്കുന്ന ഒരാളല്ലാർന്നേ നമ്മള്ങ്ങനെച്ചേച്ചിക്കല്ലോഅപ്പൊ നമ്മളെ
പിന്നെന്നവല്ല്യ അസുഖങ്ങളൊന്നുംവരൂലല്ലോ വല്ല്യഅസുഖങ്ങളൊന്നുംചെലോൽ
ആഹ്അതെഅതെമ മഞ്ഞപ്പിത്തത്തിനഅതഅയ് നല്ലതാകുമ്പചെല ഇപ്പൊഒരുകൈക്ക് മഞ്ഞി ഇതൊക്കെഇങ്ങട്ടാവുംപിന്നെ ചെലർക്ക്ചെലർക്ക്നല്ലക്ഷീണംതൊ ക്കെണ്ടാവും.
ണ്ടാവുംആഓരോരുത്തർശരീരത്തി പ്രതിരോധിക്കാൻകഴിയിണരീതിക്ക് ണ്ടാവും അ ഈചെക്കൻചെലപ്പോ പണിക്കൊക്കെപോണാളായോണ്ടന്നെചെലേപ്പങ്ങ ന്നട്സീരിയസാകിടവുലേചെറിയ പാനിയൊക്കെവന്നട്ട്ണ്ടാവുംചെലപ്പോ
തന്നെവെള്ളൊക്കെതള
ആഹ്അതെആവെള്ളം കുടിക്കൂലന്റമക്കള് ഞാനിവിടൊക്കെദാഹശനും റ്റമിനിണ്ടാക്കി ക്കെയേച്ചാലുംകളറൊക്കെമാർയ വെള്ളൊക്കെകണ്ടാനമക്കിഷ്ടണല്ലോ പക്ഷഇവര് കുടിക്കുലഎന്തോരു ചോയ വ്യത്യാസമേ ചെന്നറച്ച്
ആഹ് സത്യംചുടുവെള്ളംവരെ കുടിക്കൂലചുടുവെള്ളംഞാൻ കൊടുത്തച്ചാൽഅതിന് വേറെ ചോയാണ്ന്ന്റ
അതെഅതെചുടുവെള്ളായാലും തെളപ്പിച്ചാറിയാല്ഒരുചൊയ എന്തായാലുണ്ടാവും. ആചുടുവെള്ളത്തിന്റെ ഒരുരുടേസ്റ്റ് വ്യത്യാസണ്ടായാലുംഓർക്കറിയപറ്റും ആ കെണറൊക്കേണ്ടടുത്തു. കെണറുംകാര്യങ്ങളൊക്കെണ്ട് പക്ഷെപേടിയാണ്കാരണംവെള്ള എങ്ങനൊക്കെയാ നമ്മളിപ്പോയിൽലെര
അതെന്നെ ആഹ്സത്യംഅതന്നെ അയിലങ്ങനെ വിരലില്ലേനമ്മള ഇതിലൂടെക്കെഎടക്ക് വെരല്ണ്ട് ഹെൽത്താരു വന്നാ നമ്മളാരു പിന്നെ ഇടേണ്ടന്നൊന്നുംപറയില അയിന് ഇട്ടാലരു വേറൊരുചൊയ ണ്ടാവും ഒരുടേസ്റ്റോക്കൊണ്ആ അതെപക്ഷെനനല്ലതാണ്. ആഹ് ആഅതന്നെനല്ലതാണ് നമ്മുക്കൊരുസംരക്ഷണത്തിനാണ്.
മറ്റേകുടിവെള്ള പദ്ധതിന്റെ അതൊക്കെണ്ടല്ലോഅതിലൊക്കെണ്ടാവോല്ലോഅങ്ങനെോചൊയ അത്ഏറ്റവുംനല്ല വെള്ളണത്
ആഹ്തെആതന്നെആഅതെഅതെ ആആവെള്ളംതന്നെവേറൊരു- ടേസ്റ്റാണല്ലോഇനിക്കൊന്നുംചെലചേലെടൈമില്ഇനിക്ക്പറ്റേയില അയിന്റെ ചോയനിക്ക് ചോ അത്ചോറിലുംഅതായിരിക്കും അതൊണ്ടായിരിക്കുംല്ലെഇൻക്ക് ഞാൻ ചെല ദിവസം എന്റെ വീട്ടിൽ അങ്ങനെ ആ വെള്ളാണേ അപ്പൊ കറിക്കും ചോർനും ചായക്കും ഒക്ക്- ഒക്കെ ആ ഒരു ചൊയ എന്നിട്ട് എനിക്കത് പറ്റേല്ല ആഹ് അതെ വേറെ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റന്നെ അങ്ങോട്ട് പോയ പോലെ തോന്നും ഈ ചോറിന്റൊക്കെ ആ അതെന്നെ ചോറും കൂടെ തൊടാൻ തോന്നൂല എനിക്കും വേറൊരു അനിയത്തിക്കും ഞങ്ങൾക്ക് രണ്ടാക്കും വേഗം മനസ്സിലാവും അത്.
അതെ അതെ നല്ല വെള്ളാണ് അതെന്ന് പറയ ബ്ലീച്ചിങ് പൌഡർ ഇട്ടാല് എടക്കെടക്ക് നമ്മള് അത് ഇടണം എന്നാണ് പറയല്ലത് കേടൊക്കെല്ല ആയ് അണുക്കളൊക്കെ നശിക്കാനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പ കെണറ്റിലൊക്കെതന്നെ എന്തെങ്കിലും ഉണ്ടെങ്കില് അതിനും വേണ്ടിയിട്ടാണ് ഇടണേ ഇവിടെപ്പൊ കൊറേ ആയിട്ടിട്ട് കൊറച്ചീ ചെ ഒന്ന് കഴിഞ്ഞ മഴക്കാലത്ത് വ ഇതായിരുന്നു ഇനി ഇതുപോലെ ഈ ഹെൽ ആ അതെ
എട്ക്ക്ഞങ്ങക്ക് രീസംഇവിടെ അടുത്ത് ഒരു ദിവസം ഇട്ട് പോയതാ തോന്നണ് അപ്പം ഞങ്ങക്ക് പിന്നെ വീട്ട് വീട്ടില് കിണറൊന്നുല്ല ഇവിടെ അടുത്ത് മൂത്തച്ഛന്റെ വീട്ടിലാ അപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ വന്നിട്ടണന്ന് പറഞ്ഞ് കേട്ട് അതിന് മുമ്പന്നെ ശെരി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതൊന്നുമില്ല
ആഹ് അതെ ആ പി പിന്നെ മഴക്കാലൊക്കെ ആയാല് വെള്ളൊക്കെ കെട്ടിനിക്ക് നീക്കണത്തും അതുപോലെ നമ്മള് പരിസരും ഇതൊക്കെ ഒക്കെ നല്ല പോലെ നോക്കണം ഇൻ വാർപ്പിന്റെ നെറൊക്കെ എന്താ അവിടുത്തെ അവസ്ഥ ഇവിടെ ഞാന് മിനിയാന്ന് ടാങ്ക് ഒന്ന് കഴുകാൻ വേണ്ടി കേറിയിരുന്നു ആഹ് അപ്പ് ഞാൻ മുകളിൽ ചൂടുകാലയപ്പോ ഞാനെന്ത് ചെയ്തിരുന്നു ഹോൾസ് ഒക്കെ അടച്ച് ച്ചാണ്ട് വെള്ളം വെച്ചിരുന്നു അതായത് ചൂട് ആകുമ്പോ നമുക്ക് തണുപ്പ് കൊറച്ച് താഴോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഹ് വെള്ളം ആഹ് അതെ എന്നിട്ട് ഞാനത് ശ്രദ്ധേൽന്ന് വിട്ട്ക്ണ് അത് കാരണം പിന്നെ മഴ തുടർച്ചയായിട്ട് പിന്നെ ആയല്ലോ ലോ, അപ്പൊ ഞാനിപ്പോ മിനിഞ്ഞാന്ന് ടാങ്ക് കഴുകാൻ വേണ്ടി കേറിയപ്പം ആ വെള്ളം അങ്ങനെ പോകുന്നില്ല ഹോൾസിലൂടെ ചെറിയ രീതിക്കേ വരുന്നുള്ളൂ
ക്കില്ല വെള്ളല്ലേ നമ്മള് ആ വേനൽക്ക്ന്ന്‌ പറയുമ്പോ കൊറേ ദിവസായില്ലേ
അതെ അല്ല ആ വെള്ളം ഓക്കെ പിന്നെ മഴക്കാലം ആകുമ്പോ ആ വെള്ളം ഒഴുകി പോകുന്നില്ല ഞാന് ഹോൾ ഹോൾസൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ആഹ് അപ്പൊ ഹോൾസ് അടച്ച് വെക്കുന്ന ആ ശീലകളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ വഴുക്കൽ തൊടങ്ങിട്ടുണ്ട് മുകളിലെ ലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ട് ആഹ് അത് ക്ലീനാക്കി അന്ന് പിന്നെ ആ എന്തായാലും ടാങ്കി
ചെയ്തേനി അറിയോ ഞങ്ങള് വെള്ളൊന്നും വെച്ച്ട്ട അങ്ങനെ അടച്ചി അടചൊന്നും വെച്ചിട്ടില്ല ഞങ്ങള് കൊറേ പിന്നെ ഈ ഇത് കൊറെ ഇലകൾ ഉണ്ടല്ലോ അത് കൊണ്ടുപോയാണ്ട് ഇട്ടിനി ആ ഓലക്കൊടി അങ്ങനെത്തെ അപ്പൊ അതൊക്കെ ഇണ്ട് ആവടെ അപ്പൊ അത് ഹസ്സ് പറന്നേക്ക്ണ് കേട്ട്ക്ണ് അതൊക്കെ അവിടെ ഇതായി കെടക്കുന്നുണ്ടെന്ന് അതന്നെ ആഹ് ഇണ്ടാകും ഇണ്ടാവും അതേപോലെ എന്റെ വീടിന്റെ ചു ഇബടെയൊകെതെന്നെണ്ട് ഒക്കെ റെഡിയാക്കണം ഞാന് ഇൻക്ക് ഒര് സുഖല്ലാത്തോണ്ട് അത്ര ശ്രദ്ധി ദ്ധിക്കലില്ല അപ്പൊ അവിടെ അതൊക്കെണ്ട് ചേരട്ടയിട്ടും ആഹ് സത്യം ഇപ്പൊ രണ്ടു ദിവസമായി മുറ്റൊന്ന് ശരിക്ക് ക്ക്, അടിച്ചരിട്ട് ഇന്ന് അടിച്ചു വാരാൻ ഒന്ന് അടിച്ചു വാരാൻ ഇറങ്ങിയപ്പോക്കും അപ്പോയെക്കും മഴ പെയ്ത്
പിന്നെ മക്കള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാ നമ്മളത് വെയ്ത്താലെ നടന്ന്
ആഹ് അതെ ഡെങ്കി പനിയും വലിയ ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ വന്നാല് കഴിഞ്ഞ ര ആഹ്
കിട്ടിയാല് കാരണം ഈ ഒരു ടൈമില് എല്ലാം വരാം
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഒരു മഞ്ഞപ്പിത്തം ആയിരുന്നു മഞ്ഞപ്പിത്തം അങ്ങനെ കുറേ ആൾക്കാർക്ക്ണ്ടായീനി
അതെ എനിക്കൊക്കെ മഞ്ഞപ്പിത്തണ്ടായ ആളെയ്ന് ഞാനൊക്കെ എനിക്കൊന്നും ഊക്കൂടി വരാന്നേ ഞാ ആയിരത്തി അഞ്ഞൂറ് എസ് ജി ബി ട്ടി അയരേം ഞാനൊക്കെ അറിഞ്ഞത് നമ്മള് ശ്രദ്ധിക്കണില്ല ഏ പിന്നെ ഇതേപോലെ ലാസ്റ്റ്ക്ക് ക്ഷീണം അങ്ങോട്ട് ഊക്കൂടി ഈ വയറ്റിലുള്ളോരെ മാരി ഇൻക്ക് രാവിലെ നീക്കുമ്പോ ഭയങ്കര ക്ഷീണം ഒന്നിനും
ആഹ് അങ്ങനെല്ലേ അതന്നെ അതാണ് നമ്മള് ശ്ര ശ്രദ്ധിക്കാഞ്ഞാല് പിന്നെ നമുക്ക് ഭയങ്കര സീരിയസ് ആവല്ലേ അത് ഓ നമ്മക് കര ബാധിക്കുന്ന അസുഖണ് ആഹ് ആഹ് അതന്നെ മഞ്ഞപ്പീത്ത അത് നമ്മള് ഫുഡിലൊക്കെ നല്ല ശ്രദ്ധിക്ക
ഉം ശരിയാണ് പിന്നെന്ന് പറഞ്ഞാല് നമ്മള് ആ ടൈമില് ചിക്കനോ ഇല്ല ഇല്ല പിന്നെ അങ്ങനെ ആർക്കും വന്നില്ല ഞാൻ ഉമ്മാന അടുത്ത് പോയി അവിടുന്ന് അങ്ങനെ നി ന്നു, ഏതാലും എന്താ ആവാ ഏതായാലും മക്കൾക്ക് ഇണ്ടായില്ല ഇനിപ്പൊ ഈ പ്രാവശ്യം പേടിയാണ് കാരണം എങ്ങനെ തരാം കുട്ടികളൊക്കെ സ്കൂളിൽ പോണൊണ്ടേ പലേ പനിണ്ടാവും വൈറൽ പനിന്നെ ഇണ്ട് ഇപ്പോ
വന്നാട് കുളിക്കാൻ പറഞ്ഞാലും മക്കൾ കേ ക്കുല്ല മഴയും കൂടെ ആയതോണ്ട് വെന്ന പാടെ അവള് കുളിക്കുന്നുല്ല ആഹ് അതെ ഇബടെ ഭയങ്കര മടിയ അവര് മേലൊന്നും കേക്കൂല്ല കെക്കുല്ല ഓല് മൈരിപിനെ പിന്നെയും വരും ഇന്റെ മോള് പിന്നെയും കെക്ക്
ആഹ് മോള് കെക്കും മോളന്നെ കേക്കല് മോന് ഭയങ്കര ഇതാ വെള്ളത്തിലാങ്ങനെ കളിക്കൂട്ടോ മയത്തൊക്കെ ഇറങ്ങി കളിച്ചും വന്നട്ടെ കഴിക്കൂല അവന്റെ പരിപാടി കട
പക്ഷെ ഏറ്റവും നല്ലതു ഓല് വന്ന പാടെ കെ കഴിക്കുന്നത കാരണം ഓല് നമ്മള് കഴിയുന്ന പോലെ പിന്നെ ശ്രദ്ധിക്ക അത്രേ ഉള്ളൂ എല്ലാതെ പോലും ഇപ്പ ഹ ഹാ ആ എല്ലാ പോലും അവിടുന്ന് വെള്ളം കുടി ഒരു മല മക്കളു ആയിട്ട് എല്ലാം ഇതാക്കുന്ന ഒക്കെയ ആണല്ലോ അപ്പൊ
അല്ല ഒക്കെ
ആഹ് കൂട്ടത്തില്ലേ അ ചെ ചെറിയ മക്കളല്ലേ പലയ ഭാഗത്തു നിന്ന് വരുന്നോലാന്. പിന്നെ ഇപ്പ നമ്മള് വന്നിട്ടൊന്ന് കഴുക സോപ്പിട്ട് കഴുക അത്രേ ഉള്ളൂ അല്ലാതെ അപ്പൊ നമ്മക്ക് അതൊരു ആ അതെ ആ അതെ
ത്തിലൂടെയാലും
ആ ഈ സ്കൂളിനപ്പൊക്കെ കൈയ്ഒകെ കയ്കുന്നുണ്ട് ആർക്കറിയാം അവര് ഇ ടീച്ചേ അത്ര ശ്രദ്ധിക്കൂലല്ലോ പോൽ ആ എൽ എൽ എൽ കെ ജി യു കെ ജിക്കെ കാണുമ്പോ പിന്നെ ശ്രദ്ധിക്കും ആ അവന് കുറച്ച് മക്കളെ ള്ളു ആ അതെന്നെ ഇവരൊക്കെ പറഞ്ഞ ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോ ഓലെ ആരും ഇല്ല ശ്രദ്ധിക്ക അങ്ങനുള്ളൊരു അവസ്ഥ ഇല്ലല്ലോ ഇവര് പറഞ്ഞേക്കാം പാത്രം കഴികിട്ടാ ഫുഡ് വാങ്ങല് എന്ന് ഒകെ പറഞ്ഞേ
ആഹ് അതെ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം പാത്രം കഴണം ആ ഒരു ടൈമിൽ എന്തായാലും കൈ കഴു
ആ അതേ കഴുകായിരിക്കും പക്ഷെ സോപ്പ് ഇതൊന്നും ഇടൂല ജസ്റ്റ് ചന്ന് കഴുകി പോരുമായിരിക്കും ആ അതന്നെ ഏതായാലും അല്ലരും ഒന്നും അതന്നെ ഒന്നും ഇല്ലാതരിക്ക ഇന്നലെ വീട്ട്ക്ക് ആ ഇന്നലെ വീട്ട്ക്ക് വിളിച്ചപ്പോഴും ഉണ്ട് അവിടൊക്കെ
ആ ആ അതന്നെ അതെങ്ങ ഒരാൾക്ക് കിട്ടിയാല എന്താറിയോ മഞ്ഞപ്പി ഈ ഒരു മഞ്ഞപ്പിത്ത ഉള്ള ഒരാളന്നെ അനുക്കൾ ശരീരത്തിൽ കേയറി ഉടനെ തന്നെ ചിലോൽ അവര് അറിഞ്ഞിട്ടുണ്ടാവല്ലോ പക്ഷെ ഓൾറെഡി ഓല ശരത്തില് മഞ്ഞപ്പിതത്തിൻ്റ ഇത്ണ്ട് ണ്ടാവും അത് പിന്നെ ഓരിങ്ങങ് നടക്കുമ്പോ
പിന്നെ കൊറ്ച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ മറ്റേ ആൾക്ക്ണ്ടാവുന്നേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോൾ മോക്കുണ്ടായിനി മോക്ക് ഭയങ്കര ഏറെ യണ് എന്നൊക്കെ പറഞ്ഞ സിസ്റ്റർമാ സിസ്റ്റർമാരൊക്കെ ആകെ ബേജാറായി പിന്നെ ആ പിന്നെ അങ്ങനെ ഒരു നിസാരമായിട്ട് ആയി പോയിട്ടോ അങ്ങനെ അണ്ട് സുഖമായി.
ഗർഭിണി കൾക്കെ ഉണ്ടാവും നമ്മ നല്ല പോലെ ശ്രദ്ധിക്കും
ആഹ് അത് സത്യമാണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആ അതെ അതെ ഓൽക്ക് അതിനുള്ള ചികത്സ ചിൽ നല്ല രീതിയിൽ നടത്താൻ വയ്യല്ലോ അല്ലെങ്കിലും വെള്ളം അതൊക്കെയാണ് നന്നായിട്ട് കുടിക്കേണ്ടത് ആ അതെ വെള്ളം ഇതൊക്കെ നന്നായിട്ട് കുടി കണം അയ്ൻ്റെ ശേഷം ൻ്റെ മക്ക ക്കളെ ബാധിക്കേ നമ്മുടെ വയറ്റിലുള്ള മക്കൾക്ക് ബാധിക്കും അതാണ് പ്രശ്നം
അതെ ഈ പ്രസ ഈ ഗർഭിണികളെ എത്രയും ശ്രദ്ധിക്കണം അത് ആ കാര്യങ്ങള്
അതന്നെ കാൽത്ത് വേനൽക്ക്ന്ന് പറയുമ്പൊ നമക്ക് ഈ ചൂടിന്റെ ആഹ് ഒരു പ്രശ്നം പക്ഷെ മഴക്കാലായാല് പല അസുഖങ്ങളും ആഹ് അസുഖങ്ങളും അതുപോലെ പർഞ്ഞാ നല്ല മഴയാല് നമുക്ക് ഒരു ഉരുൾപൊട്ടായിട്ടും അതായിട്ടും ഇതായിട്ടും അങ്ങനെ
മ മഴാന്ന്റയ്മ്പോ രണ്ടൂസം ച്ച്തോന്ന്ണെ നാലഞ്ചീസായിട്ട് നല്ല വെയിലന്നേനി വെയിലർച്ചാള്ളൊരു ചൂടെങ്ങനെ കെടക്കാൻ പറ്റ്ണില്ലാ പക്ഷെ ഒന്ന് മഴെയ്താല് പെട്ടെന്ന് തണ്ക്ക്ണൂണ്ട്.
ഞാൻ പൊർത്ത് കൊണ്ടോയി ഒരു നാലഞ്ച് ഇത് പൊർത്ത് കൊണ്ടോയിട്ടീനി അപ്പോയേക്കും മഴയ്ത് ഞാൻ അതുപലെ ഇങ്ങട്ടന്നെ എട്ത്ത് കൊണ്ടണ്ടന്ന് ഈ ച ചവിട്ടി ആഹ് ഈ ചവിട്ടി അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ഇണ്ടാവും അതൊന്നുപ്പ നമുക്ക് ഉള്ളിലിട്ട് ഇടാനും സ്ഥലല്ലാ പൊർത്താണെങ്കി മഴിം അതൊക്കെ ഇണ്ടാകുമ്പളാണ് ആർക്കും ബുദ്ധിമുട്ടാവ്ന്നേ ഇൻക്ക് ചവിട്ടിന്നുപ്പെടാനേ സ്ഥലല്ല ആഹ്.
ഇതേപോൽത്തെ കല്ലൊക്കെ വാണം പാറക്കല്ല് നല്ല മതിലൊക്കെ ഇണ്ടെങ്കില് ആഹ് ആഹ്
എന്നാ ഓക്കേട്ടോ ഞാൻ വിളിക്കണ്ട്
ക്കോട്ടെ ശെരിന്നാല് ഓക്കെ